ഓഹ്
ആഹ് ടൂറൊക്കെ കയിഞ്ഞിട്ട് എന്ന് വന്ന്.
ഞങ്ങള് ത് മിനിഞ്ഞാന്ന് വന്നടി.
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ടൂറൊക്കെ?
ആഹ് അടിപൊളിയായിരുന്നു.
ആഹ്
ഉം എഹ് ട്രെയിനിനാ പോയത്, ട്രെയിനിലാ പോയത്. ഞങ്ങള് തലേ രാവിലെ പോയി.
ആഹ്
രാവിലെ ഏഴേ മുക്കാലിനായിരുന്നു ട്രെയിന്, അങ്ങനെ ഞങ്ങള് മധുരയിൽ ഇവട കന്യാകുമാരി ചെന്നപ്പം പന്ത്രണ്ടര ആഹ് പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി. പിന്നെ അവിടുന്ന് ബസ്സിന് പോണം, അങ്ങനെയൊക്കെ പോയി, മ് അന്നൊരുസെ അവിടെ തങ്ങി.
ആഹ്
പിറ്റേന്ന് ഞങ്ങൾ രാവിലെ അവിടെന്ന് എറങ്ങി, പിന്നെ കന്യകുമാരിയിലൊക്കെ കേറി, അവിടെ സ് സാനൊക്കെ വേടിക്കാൻ നല്ല ലാ
ലാഭം ആ വിവേകാനന്ദന്റെ പാറ വിവേകാനന്ദ പറ അവട പോയായിരുന്നോ നിങ്ങള്?
ആഹ് സൂപ്പറായിരുന്ന്
ആ പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം ഞങ്ങള് പോയതാണ്ട ഞാൻ ഒരു പ്രാവശ്യ പോയിട്ടുള്ളൂ ആഹ് കന്യാകുമാരില് ഒരു പ്രാവശ്യം പോയി ഉം പക്ഷെ സൺസെറ്റ് കാണാം ആ സൺറൈസ് ആഹ് സൂര്യ ഉദയം കാണാൻ പറ്റിയായിരുന്ന് പക്ഷേ എന്താ എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു അവിടെ ആ വിവേ വിവേകാനന്ദ പാറയലൊന്ന് പോണോന്ന് പക്ഷെ അത് നടന്നില്ല ആ എന്നുവെച്ച ആ ബോ ട്ടിലല്ലേ വോട്ടിലോ വള്ളത്തിലോ ഒക്കെ അല്ലേ അന്ന് വള്ളം മാത്രമേ ഒള്ളായിരുന്നു ഒരുപാട് നാളായി പോയിട്ട് മോൾട ഉം ആഹ് മോളുട ആഹ് എത്ര ഒന്നാമത് രണ്ടാമത്തെ വയസ് മൂന്നാമത്ത വയസ്സിലണ്ടാണ് ഞാൻ പോയത് രണ്ടാമത്തെ വയസ്സിലാ പോയത് ഒന്നര വയസ്സൊള്ളപ്പഴാണ് പോയത് അപ്പോഴത്തേന് അന്ന് ആഹ് പോയിട്ടുണ്ട് ആ പക്ഷെ അന്നും സാ ധനങ്ങള് വാങ്ങിക്കാനൊക്കെ നല്ല ലാഭായിരുന്നു ആ അതണക്ക തന്നെ അവിടെ അന്ന് ഞങ്ങള് മാക്സിമം പറഞ്ഞു നോക്കിയതാണ് അപ്പൊ അന്ന് ഭയങ്കര തെരയായിരുന്നുട്ടൊ തെര ഒളളത് കൊണ്ട് ഉം അങ്ങോട്ട് പോവണ്ട എന്ന് അവിടെ ഗൈഡ് പറഞ്ഞു അങ്ങോട്ട് പോവണ്ടാ ഭയങ്കര തെരയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോവാനായിട്ട് ഉം
എടീ ഇപ്പൊ അവിടെ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ടെടി നമ്മക്ക് ആ സ്റ്റെപ്പില് നിന്നാ മതി ഇപ്പൊ
ആഹ്
ആ വെള്ളം വന്ന് ഈ തിര വന്നടിക്കുന്നത് ഈ സ്റ്റെപ്പിനകത്താ ഈ പടി പോലെ കെട്ടിയിട്ടുണ്ട് നമുക്ക് താ പക്ഷേ അത് ഇച്ചിരി റെയിഞ്ചാ ചിലവരെന്ന് പറഞ്ഞാൽ ആ പടി പോലെ കെട്ടിക്കുന്നിടുത്ത് ഈ വെള്ളം വന്ന ക്കുന്നേന കൊണ്ട് അവിടെ പായലും
തെന്നും ആഹ്
തെന്നുന്നുണ്ട് പിന്നെ ആഹ് ആശ് സാധനങ്ങള് വേടിക്കാൻ അത് അടിപൊളി ഇതാ
ആഹ് അവിടെ ഈ സ്ത്രീകൾ ഇങ്ങനെ പൂവും കൊണ്ടുവന്ന് നനക്കോ കെട്ടിയ മുല്ലപ്പൂ
ആഹ് മുല്ലപ്പൂ വന്ന് നിക്കുന്നു പിന്നെ ചെലവര് ഈ ബലിയിടത്തില്ലേ അവിട അങ്ങനെ ഞങ്ങള് ചെന്നപ്പോ ആഹ് ഞങ്ങളങ്ങന വന്നപ്പോ ഒരു ഫാമിലിക്കാര് അവിടെ വന്ന് അങ്ങനെ അത് പുള്ളര ന്ന് കാണ്കേക്ക ചെയ്ത് അവരാ അതൊക്ക കൊണ്ട് ഈ വെള്ളത്തിനാട്ടക്ക തൂവി ബലിയിടുന്ന ഇത് പിന്ന പൂവ് പിന്നെ ഈ വഴിയില് എല്ലാ സാധനങ്ങളും നമ്മള് ഫുള്ളും നമ്മൾ അവിടുന്ന് എറങ്ങി
കക്ക കൊണ്ടുള്ള ഈ ചി പ്പി ഷെൽ അതിന്റെ ശെല്ലൊണ്ടല്ലോ അത് വെച്ചിട്ടൊള്ള ഒരുപാട് ഐ റ്റംസ് അവിടെ ഒണ്ട് ശംഖ് വെച്ചിട്ട് അവര് ഊതേക്ക ചെയ്തത് കേക്കാം ആഹ് പക്ഷെ നമ്മളാ അങ്ങനെ വാങ്ങിച്ചോണ്ട് വീട്ടി കൊണ്ട് വന്നിട്ട് നമ്മള് അതൊന്ന് ഊതി നോക്കിയാ പറ്റത്തില്ല കേട്ടാ അവര് അവർ ക്ക് മാത്രമേ അത് ഊതാൻ പറ്റൂ നന്നായിട്ട് അത് ഒറച്ചത് കേക്കാനും പറ്റും അന്നൊക്ക നല്ല രീതിക്ക് നമുക്കത് കേൾക്കാൻ പറ്റുമായിരുന്നു ആ അതിനകത്ത് വെച്ച് ഇങ്ങന ഊതുമ്പോഴത്തേന് ഭയങ്കരാ ശബ്ദം കേൾക്കുവായിരുന്നു ഉം പിന്നെ അത് വെച്ചിട്ടുള്ള എന്തരാ കട്ടൺ കണക്ക തൊള്ള സംഭവങ്ങൾ ചെറിയ കക്കയുടെ ഷെല്ല് വെച്ചിട്ടെ ആഹ് അത് പക്ഷെ നല്ല രസായിരുന്നു അത് കാണാൻ
ആഹ് ശെ അമ്മള അങ്ങ് എറങ്ങുമ്പഴേ വരിയോരത്തെ ഇങ്ങനെ ആളുകൾ അത് എന്തോ എല്ലാ സാധനങ്ങളും കൊണ്ടങ്ങ് നിക്കേല്ലേ
ഫുള്ളും ഒണ്ട് അടിപൊളി പക്ഷെ നല്ല രസ ഞമ്മള് ബൈകുന്നേരം ഒക്കെ പോയി കഴിഞ്ഞാ നമ്മക്ക് അടിപൊളിയായിട്ട് ഇതൊക്കെ വെയില് സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക്
പാടാണ് ആ പക്ഷെ വൈകുന്നേരം ആ ഈ സൂര്യ ഉദയം കാണാൻ പോകുന്നതിനെക്കാട്ടി അവിടെ കുറച്ച് എൻജോയ് ചെയ്യാനാണെങ്കിൽ സൂര്യാസ്ത സമയം കാണാൻ പോകുന്നതിനാണ് നല്ലത്, പക്ഷെഞങ്ങള് പോയത് രാവിലെ. രാവിലാണ് പോയത് രാവിലെ- പോയതൊണ്ട് ഒരുപാട് നേരോന്നും അങ്ങനെ- ഇതാക്കാൻ പറ്റില്ല കുറച്ചു നേരെ പിന്നെങ്ങ് വെയിലായി, വെയിലായപ്പോഴത്തേനും പിന്നെ പോവാം - പോവാം പോവാന്ന്പറഞ്ഞു- എല്ലാരും, പിന്ന അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബോള് കണക്ക് ഒരു. പെട്ടെന്നൊരു ബോള് പോവ്വാ- അമ്പത് രൂപക്ക് അവര് എന്തോ വിറ്റ് തീർന്ന് ലാസ്റ്റ്- സ്റ്റ് കിട്ടിയതാണ് ഒരു ബോള്- പൂവുണ്ടായിരുന്ന് അത് നമുക്ക് അന്നെ- അത് അമ്പത് രൂപക്ക് ലാഭാണ്. അന്ന് അമ്പത് അന്നത് അമ്പത് രൂപയല്ലേയുള്ളൂ.
ആഹ് പിന്നെന്തുവാ ഈ കണ്ണാടികള്-
അത് വാങ്ങിച്ചൊക്കെ-
പിന്നെന്തുവാ, നമ്മളവിടൊരു കടയില് ആഹ് ബാഗെല്ലാം ഉണ്ട്. നമുക്ക് നല്ല ലാഭത്തിന് മേടിക്കാം, പിന്നെ പത്ത് രൂപയുടെ സാധനങ്ങളുണ്ട്, ഇരുപതിന്റെ- സാധനങ്ങളുണ്ട് പല റേറ്റിലുള്ളതുണ്ട് പിന്നെന്ത്, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട്- നടന്നുവന്നപ്പൊരു- കടയിൽ കയറി അടിപൊളി സദ്യയായിരുന്നു. സൂപ്പറ് ആഹ് അടിപൊളി- സദ്യയൊക്കെയായിരുന്നു. നമ്മളെ ഈ തമിഴ്ന്നാ ആഹ് ആഹ്.
തമിഴ്നാട്ടിലെ സദ്യയോ.
ആഹാ അവിടെ. സദ്യയുണ്ടായിരുന്നു ആഹാ പോറ്റിക്കട, പോറ്റിക്കണക്കുള്ളൊരു കടയു-
ആഹാ ആഹാ അപ്പോ ആഹാ, ആഹാ ആര്യാസ് പോലെയൊക്കെ.
ആര്യയാസുവെന്നോ ഇച്ചിരി പോ- ഇച്ചിരി എന്തുവാ, ഇച്ചിരി കു ഇതുള്ള കടയാ. ആഹാ... അതിന്റെ അപ്പുറത്ത് അല്ല നമ്മള്- ഈ ബീഫിന്റെ ഒക്കെയുള്ള- ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ- അവിടെക്കെ നമ്മള് ബീഫൊക്കെ, നമ്മളങ്ങനെ കഴിച്ചാലൊക്കെയെ- അറിയാമെനെഫോ- കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു സദ്യയൊക്ക.
അവരുടെ അരിയും, നമ്മളുടെ ചോറിന്റെ അരിയും,
അടിപൊളി അരിയാണ്, ആഹ്... ചിലവർക്കത് പിടിക്കത്തില്ല.
അല്ല ന നമ്മൾ യൂസ് ചെയ്യുന്നത് വല്യരിയ- ല്ലേ അവരുടത് യൂസ് ചെയ്യുന്നത്- അവര് പച്ചരിയാണ്ടല്ലേ യൂസ് ചെയ്യുന്നേ.
ആഹാ അതാ പറഞ്ഞെ ചിലവരത് രഷേ നം- കൊള്ളാം നല്ല നമ്മൾ ഈ, അതിന്റെ കൂടെ സാമ്പാറൊക്കെ- ഒക്കെയുണ്ടല്ലോ? നല്ല,
ആഹാ ആഹാ അവരുടെ- സാമ്പാറും, ഇഡ്ഡലിയൊക്കെ ഭയങ്കര-
അട്ടിപൊളിയല്ലിയോ? സൂപ്പറല്ലേ? അതേ ഉള്ള്.
ആഹാ, പക്ഷെ ഞങ്ങളൊരു പ്രാവശ്യം- കൊടേക്കനാല് പോയ സമയത്തും ആഹാ പക്ഷെ നമ്മള് ഫുഡായിട്ട്- എനിക്ക് ആഹാ ഫുഡൊന്നും കഴിക്കാൻ- അത്ര ഒരു ഇത് തോന്നില്ല- കൊടേക്കനാല് പോയ സമയത്തേ. അല്ലാതെയുള്ള സംഭവങ്ങളുണ്ടല്ലോ? അത് നമ്മ- ആഹാ അങ്ങനെ അവരുടേതായ രീതിയില് ഈ ഭൂരി, സാമ്പാ ഭൂരിയും കിഴങ്ങ്, റിയ്യോ അത് സൂപ്പറാണ് ആഹാ, അത് സൂപ്പറാണ് അവരുടെ- ആഹ് അവരുടെ മസാല ദോശ, പിന്നെ ഇഡലിയൊക്കെ- ആഹാ ഇഡലി അതിന്റെ എന്തര്, പൊടി അതിന്റെ കൂടെ കിട്ടുന്ന ആഹാ പൊടിയുമൊക്കെ. ചേർത്ത് ഇഡലി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ആഹ് നല്ല ഇതാ ഇന്നാള് ഞങ്ങള് വാഗമൺ പോവാൻ നേരത്ത് ഇതേ, കണക്കാരുന്നു.
ആഹാ..
ആഹ് വാഗമൺ- ന്റെകണക്കങ്ങളൊരു ട്രിപ്പ് പോയാരുന്നു അവിടെ പോയ- ഇപ്പഴേ ഇതേകണക്ക്‌ ഞാനൊരു കടയിൽ കയറി പക്ഷെ അടിപൊളി ഫുഡുകളൊ- ക്കെയായിരുന്നു, ഉം അങ്ങനെ എന്തായാലും നല്ല രീതിൽ-
നമ്മളി ഈ വാ ഇവിടെ പോയപ്പോഴത്തേനെ, വാഗമൺ വാഗമണ്ണല്ലല്ലോ? കൊടെ- കൊടെക്കനാൽ പോയ സമയത്ത് ഈ പൈ- മരങ്ങളുടെ ആഹ് പൈൻ കാട്ടിന്റെ ഇടയ്ക്ക് കൂടെ നമ്മുക്ക് കുറച്ച് നടക്കാനുണ്ട് പക്ഷെ. എന്നു പറഞ്ഞാല് ആഹ് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അവിടെ നമുക്ക് നമ്മള് വാങ്ങിക്കുന്ന ഒരു സാധനം അവര് പ്ലാസ്റ്റിക്കിൽ തരു ത്തൂല്ല നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുല്ല, അവിടെയെന്നും ഇടാനേ പറ്റത്തില്ല ഭയങ്കര ഇതാണ് അവിടുന്നൊരു കു കുപ്പിവെള്ളം വാങ്ങിക്കുന്നെങ്കിൽ പോലും അത് മൂന്നുറോ നന്നൂറോ മൂ മുന്നൂർ രൂപയേണ്ട് കൊടുത്തേണ്ട് ഒരു മുന്നൂറ് നൂറ് രൂപയേണ്ടാണ് ഒരു കുപ്പി വെള്ളത്തിന്. അപ്പൊ നമ്മൾ ആഹ് വാങ്ങിച്ച് കുടിക്കിച്ചിട്ട് നമുക്ക് കുപ്പിയും കൊണ്ട് വേണമെങ്കിൽ. പോവാം, അത് അല്ലെങ്കിൽ കുപ്പി തിരിച്ച് കൊടുത്താൽ അവര് ആഹ് വെള്ളത്തിന്റെ പൈസ എടുത്തിട്ട് ബാക്കി കുപ്പി നമുക്ക് തിരിച്ചു തരും. ആഹ് കുപ്പിടെ പൈസ കുപ്പി കുപ്പിടെ പൈസ നമുക്ക് തിരിച്ച് തരും.
തിരിച്ചു തരും, ഉം പിന്നെന്തുവാ ട്രെയിൻ യാത്ര നല്ല സൂപ്പറായിരുന്നു.
ആഹ് ഞാൻ ഇതുവരെ ട്രെയിനിൽ കേറിയിട്ടില്ല.
അടിപൊളിയായിരുന്നു നമുക്ക് എന്തിനും ഫുഡ് കഴി തിന്നുതിനനായാലും ഉറങ്ങുന്നതിനായാലും നമ്മൾ മക്കളെയൊക്കെ കൊണ്ടു പോകുമ്പോൾ മക്കൾക്കൊരു ക്ഷീണം തളർച്ച്. ചെയ്യുന്നുണ്ട്
മരത്തില്ല ആഹ് ഞങ്ങള് പക്ഷെ. പോയതെന്ന് വെച്ചാല് ബസ്സില് നമ്മളെ ഫാമിലി എല്ലാരും കൂടെ ഒരു വലിയ ബസ്സ് വിളിച്ച്. ഒക്കെ അതിന് അകത്തായിരുന്നു, പക്ഷേ ആദ്യത്തെ എനർജി അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര എനർജിയായിരുന്നു പാ ട്ടും ബഹളവും ഭയങ്കര ഡാൻസും അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ തിരിച്ച്. വരുമ്പോത്തേനും എല്ലാരും ഓഫായി അന്നത്തെ ഒരു ദിവസത്തെ എനർജി ഉള്ളായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോ എല്ലാരും ഓഫായി.
ഓക്കേ ആയി ഇത് ഞമ്മള് ഫാമി മിലി തെനെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ട്രെയിന് പോകാനിട്ട്, എല്ലാവർക്കും ഇരിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ തിരിച്ച് നമ്മൾ തിരുവനന്തപുരം വന്നപ്പോൾ ഒരു ഇച്ചിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും. ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ ഇരുന്നു, അല്ലാതെ അങ്ങോട്ട് പോവാൻ നേരത്തെ ഞങ്ങൾ മാ ത്രയുള്ളായിരുന്നു സൂപ്പറായിരുന്നു. ആഹ് ഡാൻസും കിട്ടും പെയ്യാലും എല്ലാം ആയിരുന്നു അടിപൊളിയാണ്. അതുകൊണ്ട് എല്ലാരും എൻജോയ്മെന്റ് ചെയ്തു, കൊള്ളായിരുന്നു. പ്പില്ലായിരുന്നു അങ്ങനെ പിന്നെ.
നിങ്ങൾ പിന്നെ തിരിച്ച് ഇവിടെ കാ കൊല്ലത്ത് വന്ന് ഇറങ്ങിയോ?
കൊല്ലത്ത് വന്ന് ഇറങ്ങി, എന്നിട്ട് അവിടുന്ന് നമ്മള് ബസ്സിന് ആഹ് പറഞ്ഞോ. ആഹ് ഞങ്ങൾ തിരിച്ച് മൂന്ന് മണിയായപ്പം ഇവിടുന്ന്. ബസ്സ് ട്രെയിൻ കേറി ട്രെയിൻ കയറിയപ്പോൾ ഇവിടെ രാത്രി ഏഴ് മണിയായപ്പോൾ കൊല്ലത്ത് വന്നു.
ആഹ് ആഹ്
കൊല്ലത്തിന് അവിടുന്ന് പിന്നെ ഞങ്ങളെ ബസ്സിന് അങ്ങ് പോരുന്നു, പക്ഷെ രണ്ടു ദിവസം നമ്മള് തങ്ങാൻ. പോയതായിരുന്നു ഉള്ളവരെയും കൊണ്ട് ആയേനെ കൊണ്ട്. ഇത് ആയേനെ കൊണ്ട് നമ്മൾ അങ്ങ് പോരുന്നു ഇന്ന് പിന്നെ ആഹ്. ഈ രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കന്യാകുമാരിയില് ഒക്കെ കേ
പാടാണ് കേട്ടോ നമ്മള് ആഹ് പോവാനെ ആഹ് പുള്ളരെയും.
ആഹ് ട്രെയിൻ മൂന്ന് മണിക്ക് ഉന്നെന്നതിന് മുമ്പ്. കന്യാകുമാരിയിലൊക്കെ ആണ് കറങ്ങാ ഇതെക്കല്ലെന്ന് പറഞ്ഞു നമ്മള് രാവിലെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു, അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രെയിൻ ഇല്ല. പിന്നെ രാത്രി ഏഴ് മണിക്ക് ഒള്ളൂ, അങ്ങനൊണെങ്കിൽ നമ്മള് പന്ത്രണ്ടര. ഇതാ ഒരു മണിയൊക്കെ ആവും നമ്മള് ഇവിടെ കൊല്ലത്ത് വരുന്നാ പിള്ളരെയും കൊണ്ടൊക്കെ വലിയ. പാടാ ആഹ് നിങ്ങൾ എവിടെ പോവുന്നു ഈ ടൂറിന്?
ഉം ഞങ്ങള് ഇപ്രാവശ്യം എവിടെയും ടൂറിന് പോവാനുള്ള ഒരു പ്ലാനിങ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക്‌. ഇവരെ എല്ലാരും കൂടെ കൊണ്ട് പിള്ളാ പിള്ളേരെ എല്ലാരും കൂടെ കൊണ്ട് ഒരു പ്രാവശ്യം. കൊല്ലത്തോട് ഒന്ന് പോണം നമ്മള് മുമ്പ് പ്ല പ്ലാൻ ചെയ്തു ആണ് ആഹ്.
അത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അത് ഓർത്തു. നമുക്കൊരു ദിവസം പോവാം, ഉം ആഹ്. ല്ല അവളെ ആ മറ്റവരാശെ അവര് അവള് വരുവോ എന്തൊ
ആഹ് അവളെ ഒന്ന് ഇനിയിപ്പം വിളി കണം വിളിച്ചിട്ട് ഒന്ന് സംസാരിചോക്കണം ഹുസ് അവരൊക്കെ വരു എന്നുള്ളത് അറിയത്തില്ല ഇവരല്ലാതെ അന്ന് നമ്മള് പറഞ്ഞ മൂന്ന് നാല് പേരുണ്ടല്ലോ, അവരെല്ലാരേയും കൂടെ ചേർത്ത് നമ്മുക്കൊന്ന്,
കൊല്ലത്ത് പോവാ പക്ഷെ ഇവിടെ നല്ല ഇടെ കൊമ്മളപ്പാ ഇവിടെ കൊല്ലത്തൊന്ന് വാങ്ങിയ എന്തന്ന്
ആഹ് അത് എന്തോ എനിക്ക് താന്നി ബീച്ചിലോ താന്നിയിലായിരിക്കും താന്നി നല്ല താണെന്ന് പറയുന്ന കേട്ടായിരുന്നു താന്നില് ഏകദേശ് പക്ഷെ നമക്ക് വഴി അറിയത്തില്ലല്ലോ വഴി അറിയതെ പോയാ ശെരിയാവ
ആഹ് ഒട്ടയി പോണല്ലങ്കിലെ ആഹ് കൊല്ലം തന്നെ ചാമ്പ്രാണിക്കുടി